കേക്കാവോ ആഹ ഉച്ചക്കത്തെ
ആഹ ഇന്നിപ്പോ കാസ്റ്റമർ ഒക ഉണ്ടായിരുന്നോ
ഇല്ല ഇന്ന് തിരക്ക് കുറവായിരുന്നെ
ആഹ ആണല്ലേ അങ്ങോട്ട്ന്നിപ്പം എന്താ മഴയൊക്കെ ഇണ്ടോ
രാവിലെ നല്ല മൂഡില്ലായിരുന്നു പക്ഷെ ഇപ്പ നല്ല വെയിലാ
ആഹ ഞങ്ങൾക്ക് ഇങ്ങോട്ട് മഴേ ഇല്ല പ്പം രണ്ടു മൂന്നുസായിട്ട് നല്ലത് ആഹ രണ്ട്മൂന്നസായിട്ട് നല്ല തെളിച്ചാ
ആണല്ലേ ഓ ഇവിടെ ഇന്നായിച്ചിരി വെയില് വന്നത്
ആ് ഞങ്ങക്കിപ്പൊ കുറച്ച ദിവസമായിട്ട് വലിയ കുഴപ്പങ്ങളില്ല
ആണല്ലേ ഇവിടെ നല്ല വെയില ഇപ്പ നല്ല വെയില് പക്ഷെ വൈകുന്നേരം ആവുമ്പത്തേക്ക്- ഒരു മൂടിക്കെട്ടിയ അവസ്ഥ ആ മഴ രാവിലെ- ഒക്കെ നല്ല മഴയായിരിക്കും
ആ ഈ മഴയത്ത് എല്ലാം കൊണ്ടും പാടാ ജോലിക്ക് പോക്കും സ്കൂളി പോക്കും
അതെ എല്ലാം പാട അതെ അതെ പാടാണ് അതെ രാവിലെ എഴുന്നേക്കാൻ അതിലും മടിയാ
തണുപ്പിന്റെ പ്രശ്നമുണ്ടോ നിങ്ങടെ അങ്ങോട്ട്
ആ രാവിലെ നല്ല തണുപ്പായിരിക്കും
ആഹ് ഞങ്ങള് ഇവിടെ നല്ല തണുപ്പാ മഴയില്ലെങ്കിലും നമ്മെടെ കാലാവസ്ഥ ഒരു തണുത്ത കാലാവസ്ഥയ ചൂട് അങ്ങനെ വല്യെല്ല ഫാന്റെ ആവശ്യം കൊറവാ നാടിനെക്ക് കമ്പയർ ചെയ്ത് വരുമ്പോ
ഇവിടെ രണ്ടും കൂടിയൊരു അവസ്ഥയാ ച ചെലപ്പ രാവിലെ നല്ല മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വെയിലായിരിക്കും
ആഹ് എ നാട്ടിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാലും ചൂടാ ഭയങ്കെര ചൂടിന് കൊറവൊന്നുല്ല ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്ന ഇല്ല കൊഴപ്പ ഉം
അപ്പൊ അങ്ങനത്തെ കാലാവസ്ഥ ബുദ്ധിമുട്ട്ണ്ടോ
ആ ഇവിടെ ചെറിയ മക്കൾക്കൊക്കെ പ്രശ്നം വെരും കാരണം പെട്ടെന്ന് ഈ തണുപ്പ് ഇങ്ങനെ നിൽക്കുമ്പയെ പിള്ളേർക്ക് പെട്ടെന്ന് നീർക്കെട്ടും ആഹ് അസുഖങ്ങളൊക്കെ ആയിട്ട് എപ്പഴും ജലദോഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും പനി വെരും പെട്ടെന്ന് പെട്ടെന്ന് അസുഗം അസുഖങ്ങൾ വരും അതൊക്കെ ഒര് പ്രശ്ന പനി സീസണ പിന്നെ ഇവടെ പകർച്ചവ്യാധികളെക്കാളും കൂടുതൽ ഹ സീസണൽ അസുഖങ്ങളാ അ അലർജി അലർ ജി കാര്യങ്ങളൊക്കെ ഉള്ളോർക്ക് പെട്ടെന്ന് എഫെക്ട് ആവും ഈ കാലാവസ്ഥ ഇങ്ങനെ നിക്കുന്ന ഹ് കൊണ്ടാവും പ്പൊ അന്തരീക്ഷ ഒരുഇച്ചിരി തണപ്പ് ഈർപ്പം കൂടുതലായത് കൊണ്ടാണോ എന്താവോ രാവിലിം വൈകിട്ടൊക്കെ നല്ല തണുപ്പ് വരും അപ്പൊ പിള്ളേർക്ക് പെട്ടെന്ന് പിന്നെ കാറ്റും ഉണ്ട് അപ്പൊ അങ്ങനും പിള്ളേർക്ക് വല്ല്യ നല്ല ക്ലൈമറ്റ് അല്ല സ്കിന്നൊക്കെ ഡ്രൈയാവും അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇല്ലാട്ടോ വളരെ ചുരുക്കം ആളുകൾക്ക് ആഹ് പിന്നെ ശ്വാസം മുട്ടിന്റെ പ്രശ്നം വരും അത് ഒരുമാതിരി എല്ലാർ ക്കും തന്നെയുണ്ട് സ്കിന്നിന്റെ ഏഹ് അലർജിം കാര്യങ്ങളൊക്കെ കൊർച്ചാളുകൾക്ക്
ഇവടെ ഞങ്ങടെവടൊക്കെണെങ്കില് എല്ലാർക്കും പനി പനി വന്ന്ട്ട് മഞ്ഞപ്പിത്തണ്ടല്ലോ ഇപ്പതാണ് ഞങ്ങടെ നാട്ടില് ആഹ് ഇവടെപ്പം മഞ്ഞിപ്പിത്തത്തിന്റെ സമയാ
അട്ത്തട്ത്ത് ഒരുപാട് വീടുകളുള്ള സ്ഥലാണോ?
ആഹ് ഞങ്ങളെ വടെ അട്ത്തട്ത്ത് വീടുകള് ള്ളാണ്.
ആ അങ്ങനെ ള്ളോട്ത്ത് മഞ്ഞപ്പിത്തം കൂടുതലാ എന്ന് വെച്ചാ ഈ അട്ത്തട്ത്താണല്ലോ പ്പൊ ഏഹ് കാര്യങ്ങളൊക്കെ വരുന്നെ അപ്പോ വെള്ളത്തിന്റെ ആഹ് വെള്ളത്ര നല്ലതൊന്നായിരിക്കില്ലല്ലോ ഇപ്പൊ വേസ് തുഴി കെണറ് അങ്ങനെക്കൊരുപാട് ആവുന്നുണ്ടൊക്കെങ്ങാണ്ടാണ് നമ്മടെ ഇവടെയും കൊറച്ച് നമ്മടെ സ്ഥലത്തല്ല. ഇവിടുന്ന് കൊറച്ച് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഒക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പഴും ആ ഒരു ഏരിയ ഉണ്ട് അത് ഇതുപോലെ ഭയങ്കര ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവിടെന്ന്ച്ചാ നല്ല നല്ലൊരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഏരിയായത് പക്ഷെ എന്നാൽ പോലും ഈ മഞ്ഞപ്പിത്തം ഭയങ്കരായിട്ട് ആ വരു അവടെ മ്മ്
ഇപ്പം നമ്മൾ താമസിക്കുന്നവിടെ ഞങ്ങള് ഞങ്ങള് ബന്ധുക്കാര് മാത്രാണ് നമ്മള് അടുത്തടുത്ത് എല്ലാരും കൂടി താമസിക്കുന്ന അപ്പൊ ഒരു വീട്ടൽ വന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് സഹകരിക്കാ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരാള് ഒന്ന് കെടന്നു പോയാൽ നമുക്കൊന്ന് ഓടി
പോവാതിരിക്കാൻ പറ്റില്ല പിന്നെ മഞ്ഞപ്പിത്തം ഭയങ്കര ഡേഞ്ചറാലോ നോക്കണ്ട രീതീൽ നോക്കിയില്ലെങ്കി
അതെ ഭയങ്കര അതെ അതെ വേറെന്തും കൊഴപ്പല്ലെന്ന് വെക്കാം ഇപ്പോഴത്തെ ഒരു
എല്ലാം പ്രശ്ന പനിയൊക്കെ പ്രശ്ന നമ്മള് ഓരോന്നായിട്ട് ചെന്ന് കഴിയുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും അസുഖാന്ന് നമുക്ക് മനസ്സിലാവുന്നത് പണ്ടൊന്നും ഇല്ലാതെ ഇരുന്നതും കേൾക്കാത്തൊക്കെ അസുഖങ്ങൾ ഇപ്പോ ഓരോന്നും വരുന്നത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തും ഭയങ്കരായിട്ട് നോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറെ മാറ്റങ്ങൾ വരും വേ ആ നല്ല ഭക്ഷണം നല്ല വ്യായാമം സമയത്തുള്ള ഉറക്കം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും വായിക്ക് രുചിയുള്ളതന്ന് നോക്കി എല്ലാം
അത്
ഒന്നും റെഡിയാവില്ല പിന്നെ ഡയറ്റ് ഇല്ല ഭക്ഷണം നല്ല ഭക്ഷണംന്ന് പറഞ്ഞൊരു ഭക്ഷണം ഇല്ല എന്ത് കഴിക്കാൻ തോന്നുന്നു അതങ്ങട് കഴിക്ക
അതങ്ങ് കഴിക്കാം ഇപ്പൊ ഫോണിലൊക്കെ കണ്ടാണേലും
ആ എല്ലാം അങ്ങനെ ആ ആ ഇപ്പ എല്ലാവരും ട്രെൻഡിനൊപ്പംന്ന് പറയുന്ന പോലെ മൊത്തം കാര്യം ഉം പിന്നെ അങ്ങനെ ശ്രദ്ധിക്കുവാണെങ്കിൽ വലിയ കൊഴപ്പം ഇല്ല ആർക്കും ഇപ്പ അതിന് ഒരു സമയോം ഇല്ല ഒന്നും ഇല്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ അസുഖങ്ങളുടെ എണ്ണം കൂടുതലാ പകർച്ചവ്യാധികൾ പെട്ടെന്നാവും കാരണം ആൾക്കാർക്ക്ടെ ആരോഗ്യം കുറഞ്ഞു ആ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞു പിന്നെ കോവിഡ് വന്ന് കഴിഞ്ഞെ പിന്നെ അതിന്റേതായ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് പെട്ടെന്ന് ചങ്കിനെ നീർക്കിട്ട് കേറും ഈ കോവിഡ് പല തവണ വന്ന ആളുകൾ ഒക്കെ നീർക്കെട്ട് കുറയുന്നേ ഇല്ല
ആണല്ലേ
ഇത് വന്ന് കഴഞ്ഴിയുമ്പം
ആ അതിന്റെതായ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ദിവസങ്ങനെ ആശുത്രി പോയപ്പത്തേക്ക് എന്ത് ജനായിരുന്നു
ഉം ഒരുപാട് ആളുകള് പകർച്ചവ്യാധികളായിട്ട് വരന്നുണ്ട് എല്ലാർക്കും പനിയാ അത് പലതരം പനിയാ ഇപ്പൊ വയ് ഒരു സമയത്ത് വൈറൽ ഫീവർന്ന് കേൾക്കായിരുന്നു ഇപ്പ വൈറൽ ഫീവർ ഇല്ല ഈ സീസണിൽ ഇപ്പ ഞങ്ങടെ ഇവിടെ വൈറൽ ഫീവർ വന്നിട്ടില്ല പക്ഷെ ആളുകൾക്ക് ചുമ്മാ പനി വരും ഏ വയറിളക്കം വരും ഷർദി വരും ആ പിന്നെ ചിലവർക്ക് അത് ഡെങ്കിപ്പനി ആവും ആ പിന്നെ ഒരാഴ്ചത്തോളം എഴുന്നേക്കാൻ പറ്റില്ലാത്ത രീതിയിലാവും
അതെ ഒത്തിരി ആളായിരുന്നു
നമുക്കിപ്പ എന്ന ചെയ്യാൻ പറ്റ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ രീതിൽ അസുഖം വരുമ്പോ ആവി പിടിക്ക
അതെ അതെ അദ്യം തന്നെ അങ് സൂക്ഷിക്കാാനുള്ളതേ ഉള്ളൂ
ഉം ഫസ്റ്റ് അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പനിയൊക്കെയാണ് നല്ല പനിയൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രി പോവ കൂടുതൽ ആളുകൾ വീട്ടിലിരുന്ന് ചികിത്സിക്ക ഇപ്പ എല്ലാരും ഡോക് ആണല്ലോ അതുകൊണ്ടൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ വരും മക്കള് ആര്ക്കെ അസുഖം വന്നാൽ പോലും കുറെേ ആളുകള് രണ്ടു ദിവസം കഴിയട്ടേന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കും
വളച്ചൊണ്ടിരിക്കും പിന്നെ കൂടി കഴിയുമ്പോഴായിരിക്കും ഓടിപ്പോകുന്നത് അതപ്പം വേറെന്തെങ്കിലും അസുകം
വേറെ എന്തേലും അസുഖായിട്ട് മാറും
പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ
അതെ എന്റെ മോനെയും കൊണ്ടൊക്കെ ഞാൻ ആശുപത്രിയിൽന്ന് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടീട്ടുണ്ട് ഇപ്പോഴും അതെ അവന് അടിനോടിന്റെ പ്രശ്നൊണ്ട് അപ്പൊ അതുകൊണ്ട് തണുപ്പ് വന്ന കഴിഞ്ഞപ്പോ മൂക്ക് ഭയങ്കരായിട്ട് അടഞ്ഞായിരിക്കുന്നെ രണ്ട് മൂക്കും അടഞ്ഞിട്ട് ശ്വാസം പോവ തേയില്ല ഭയങ്കര പാട അതുകൊണ്ട് വാ തുറന്ന് ശ ശ്വാസവിടുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉം
ഭയര ബുദി
ഉം ഇത് രാത്രി ഉറങ്ങാൻ പറ്റില്ലന്നെ ഒന്നാത്തെ അന്ന്ച്ചാ അവന് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസാ ഇതീ മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നുണ്ട് ആ അടുത്ത് വേണംന്ന് തന്നെയല്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ കണ്ട് കഴിഞ് കഴിയുമ്പോ ഉം വേറെ കൊഴപ്പൊന്നുല്ല അത് ഈ അടിനോട് ഇങ്ങനെ നിന്നിട്ട് ആ മൂക്കടഞ്ഞ് പോവും അപ്പൊ ശ്വാസം മുക്കീക്കൂടെ വരല്ല അപ്പൊ ആശുപത്രി കഴിഞ്ഞാൽ പി എൻ ഡിനെ കണ്ട കഴിഞ്ഞാൽ അവര് സർജറിയാ പറയുന്നെ പിന്നെ ഒരു പന്ത്രണ്ട് വയസൊക്കെ ആവുമ്പത്തേനും ഇത് തന്നെ പോവുംന്നാണ് പറയുന്നത് എട്ടൊമ്പത് വയസ്സ് മുതല് ഇത് ചുങ്ങി തൊടങ്ങും അന്നിട്ട് പന്ത്രണ്ട് വയസ്സൊക്കെ യുമ്പത്തേനും ഈ അടിനോടിന്റെ ഇത് അങ്ങ് മാറും അടിനോട് ഗ്രന്ഥിയാണ് അതങ്ങടെ തന്നെ മാറുംന്ന പറയുന്നത് പിന്നെ പിന്നെ നമ്മുടെ ശരീരത്തി ഉണ്ടാവില്ലാന്ന് പറയണ് അതുകൊണ്ടൊക്കെ ഇപ്പ നമ്മൾ സർജറി ഒക്കെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു
ആ കുഞ്ഞി പിള്ളാരല്ലേ
ആ ഇപ്പൊ ആൾക്ക് എട്ടു വയസ്സായി പക്ഷെ ഇപ്പം എനിക്ക് തോന്നണെ അതിനേക്കാള് ബദ്ധിമുട്ടിപ്പ വലുതായി എന്താന്നൊന്നും അറിയില്ല ഹോമിയോയില് മരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കൊറച്ചുനാള് ഞാൻ ഹോമിയോ കൊടുത്തായിരുന്നു ആ പിന്നെ ഇനിയിപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം തോന്നണേ അത്രയും കൂടുതലായിട്ട് നിക്കുന്നെ ആ ഹോമിയോ കഴിച്ച് കഴിഞ്ഞ
ആ ഹോമിയോ ദിവസോം ആ കൊറച്ച് പിടിച്ചു വരാൻ കൊറച്ച് താമസം എടുക്കുന്നുള്ള അല്ലേ
ആ പിന്നെ കൊച്ചുങ്ങളായത് കൊണ്ട് പെട്ടെന്ന് പിടിക്കും ഇവർക്ക് അങ്ങനെ നമ്മള് ഒരുപാട് മരുന്ന് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഒരു കാര്യള്ളതുകൊണ്ട് ഇപ്പഴത്തെ ഹോമിയോ പണ്ടത്തിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് എഫക്റ്റ് ആവുന്നുണ്ട്
അതെ അതെ എന്റെ അമ്മ ഇപ്പ ഹോമിയോ ആ എന്റെ അമ്മ ഇപ്പ ഹോമിയോ മരുന്ന് കഴിക്കുവാ അമ്മക്ക് ഈ യൂറിൻ ഇൻഫക്ഷൻ ഉണ്ടായിരുന്നു അതീ സമയം ഒത്തിരി കൂടുതലായിട്ട് നിക്കുവായിരുന്നു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാല് അതെ പക്ഷെ അമ്മ വെള്ളം കുടിക്കുന്നുണ്ട് എന്നിട്ടും അതെന്താണോ കുറയുന്നില്ല
ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാൻ പാടില്ലായിരുന്നോ
അ ഞങ്ങെൾ കണ്ടു അമ്മയ്ക്ക് അല്ലാതെ അസ് അല്ലാതെ അസുഖങ്ങളുണ്ട് സന്ധിവാദം അങ്ങനത്തെ അസുഖങ്ങളുണ്ടെ അപ്പം അതിന്റെ കൂടി ആണോ അറിയത്തില്ല മരുന്നെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് യൂറിൻ
ആ അങ്ങനെ ഉണ്ട് ഉണ്ടാവും ചില മരുന്നുകൾ നമ്മുടെ ശരീരത്തെ വെള്ളത്തിന് ഇതാക്കി കളയും
അതിന്റെ ആണോന്നും അറയില്ല
ആ അതാണ് ഒരു കുഴപ്പം പല രോഗങ്ങളായി കഴിയുമോ നമുക്ക് ഏതിന് വേണ്ടി ചികിത്സ ന്നുള്ളത് മനസ്സിലാവില്ല ഉം ഡോക്ടർമാർക്കും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതാക്കേണ്ടി വരുലോ
അതെ അതുകൊണ്ട് ഇപ്പ ഭയങ്കര ബുദ്ധിമുട്ട്
വേറെന്താണ് ഇനിയിപ്പോ വൈകീട്ടത്തെ ചായടെ കാര്യങ്ങളൊക്കെ
വൈകീട്ട് ഞാനിപ്പ ചായ ഇട്ടു ഇവിടെ കാപ്പി കുടിക്കുന്നെ സധാരണ അപ്പം കടേ തന്നെ കാപ്പിയിട്ടു അപ്പൊ സാറിനും സ്റ്റാഫിനും കൊടുക്കും
ആ അപ്പൊ ഇനി അപ്പൊ ഈ പലഹാരൊക്കെ എങ്ങനെയാ
ഇല്ല പലഹാര ഒന്നുല്ല എടക്ക് മാത്രം വല്ലപ്പോഴും അങ്ങനെ ഒള്ളു എന്നാല് ആ ഞാൻ വിളിക്കാവേ
ആ ശരിട്ടോ ഓകെ